ഹലോ ആപറയ് ആ ഉണ്ട് ഉണ്ട്
ഉ ഇവിടെ പശുക്കെയാണ് ഇവിടെ അമ്മയ്ക്ക അമ്മക്ക് അച്ഛനും പ ചെല ബ മൂന്നാല് പശുവൊക്കെ ഉണ്ട് അവരതിനെയൊക്കെ നോക്കുന്നു
ആഹ് അയിശരി
അവര് ഞങ്ങടെ കൂടെ അല്ല അവര് ഇങ്ങനെ ഇടയ്ക്ക് വരുത്തതേ ഉള്ളൂ കുടുംബ വീട്ടില അനിയന്മാരുടെ കൂടാ
കൂടായിരിക്കും ആ ശരി എടുത്തന്നാ ആയതൊണ്ട് പിന്നെ സുഖാണല്ലേ മോനെ കൂട്ടാൻ പോവാൻ മോനോ മോളോ
മോന് മോന്
ആഹ് അപ്പം മോന കൂട്ടാൻ പോവാനൊക്കെ എടുത്തന്ന ആയതൊണ്ട് സുഖാണ്
ആവന് സ്കൂള് വിട്ടു വന്ന് അവിടെ ഇരിക്കയാ അവിടാ നിക്കുന്നേ ഞാൻ പിന്നെ വൈകിട്ട് വന്നാ വിളിക്കുന്നേ അങ്ങനെ
ആഹ് ശരിയ
ഉം
കൊറേആയോ ഇങ്ങൾ വേറെ മാറിട്ട് കൊറേആയോ
ആ ഒരു രണ്ട് വർഷം അവര് പൊന്നേന്മ്പേ മാറിയതാ അവര് രണ്ട് വർഷ ആവുന്നു ഉം
ശരി ഫുഡ് എന്തെങ്കിലൊക്കെ ഉണ്ടാക്കാനൊക്കെ അറിയോ
ഫുഡാ നല്ല എല്ലാം എന്നാലു ഉണ്ടാക്കു
ആഹ് അയിന് ഫോണിലെല്ലേ ഇല്ലേ അടിച്ചാല് എല്ലാ അറിയണോണ്ടിട്ട്
അല്ലോ അത്യാവശ്യം എല്ലാം അറിയാൻ പറ്റും അമ്മൾ ഒരുപാടൊന്നും ഉണ്ടാക്കാത്തില്ല ചെറുതായിട്ട എന്തല്ലത് കുറച്ച് വർഷൊക്കെ ഉണ്ടാക്കി നോക്കിയൊക്കെ ചെയ്യും
ആഹ്
ഉംഉം ഞായറാഴ്ച അവധിയുണ്ട് അപ്പൊ ഇങ്ങനെ വീട്ടീ എന്തെങ്കിലൊക്കെ ചെയ്യു
ആഹ് അതന്-
നമ്മള് രണ്ടുപേരു ഉള്ളയോണ്ട് വലിയ ജോലിയൊന്നു-
ആഹ് വല്യ ക പണി അധിക ഉണ്ടാവില്ല രണ്ടാളും മാത്ര ആയതോണ്ട് സുഖാണ്
ഉം ഉം ഇന്നെ ഇവിടെന്ന് നട ന്നാമ്മള് ജോലിക്ക് പോന്നേ ഇന്നെ വണ്ടിയിൽന്നൊ ല്ല നടന്നാവുന്നു
ടന്ന് പോവാൻ മാത്രള്ളൂ
ആഹ് നടന്ന് പോവാ മാത്രേള്ളൂ
ആ അയോണ്ട് വണ്ടി ഓടിക്കാനറിയോ
ഇല്ല ഇല്ല അറിയത്തില്ല പഠിച്ചിട്ടില്ല
ഉം
ഉം പഠിക്കാണം ഓനെപ്പോഴും കളിയാക്കും മോനെപ്പോഴും കളിയാക്കും വണ്ടി ക ത്തെ ഉം ഉം വണ്ടിയോടിക്കാൻ അറിയാവോ യാക്ക്
ഉം കൊറച്ച് ഓടിക്കൂ വല്ലാതല്ലെങ്കിലോ പക്ഷെ പേടിയാണ് ഇന്ക് ഇന്ക് അയിമേ കേറുമ്പോ ഇങ്ങനെ പേടിയ ഇതിന്റെ മുന്നേ അങ്ങനത്തെ ബൈക്ക് സ്കൂട്ടിണ്ടായിനി അപ്പൊ ഇങ്ങനെ ഓടിച്ചു നോക്കിയാണ്ട് ഇങ്ങനെ പഠിച്ചീു അതെടുക്കാതായിട്ട് ഇപ്പം പേടിയാണ്
ഉം
പിന്നെ വണ്ടിപ്പൊ മാറ്റിപ്പ പൾസറാണ് അപ്പൊ പിന്നെ ആഹ് പറ കേൾക്കില്ല
കേക്കുന്നുണ്ട് ഒരു കോള് വന്നാന്റെടെ- ക്കതാ കട്ടായി കേക്കാൻ പറ്റാതെ പിൻ- ഫുഡൊക്കെ ഉണ്ടാക്കുവോ നല്ലപോലെ എല്ലാം
ഇതൊക്കെ ഒരുവിതൊക്കെ എല്ലാ ഉണ്ടാക്കും
ഉംല്ലേ ഉം
മടിയാവുന്നുള്ളൂ എടക് ഇങ്ങനെ എടക്കിങ്ങനെ തോന്നുമ്പോ ഇണ്ടാക്കും
ഉം വീട്ടിലൊക്കൊക്കെ പോവോ എടെ
എവിടെ പോവലൊക്കെ കണക്ക് തന്നെയാണ് ഇപ്പൊ മദ്രാസ് സ്കൂളൊക്കെ ഉള്ളതൊണ്ടിട്ട് പോവാ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് പോയി പോയി പോരാ നിക്കൽ നിക്കാൻ പോവല പോവലൊക്കെ തിര ഇല്ല ഇപ്പം ഒറ്റ കൊറവോറ്റൊക്കെ ആയതുകൊണ്ടിട്ടേ ഇവിടെ നമ്മള് പോയാ ഹസ്ബന്റ് ഒറ്റക്ക ചെയചാരിച്ചിട്ട് അങ്ങനെ പോയില
മ് ഉം ആണല്ലേ എനിക്കൊരു ഒ ഒരു അനിയനും ഒരു അനിയത്തിയും ഉണ്ട്
ആഹ
അനിയത്തിടെ കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞുണ്ട് രണ്ട് കുഞ്ഞുണ്ട് ഒരു കുഞ്ഞിനിപ്പോ ഒന്ന് ആറുമാസം കഴിഞ്ഞ്
ആഹ് ആഹ് ആ
ഒരാള് ഒന്നാക്ലാസ്സില്
ആഹ്
ഉം അനിയൻ്റെ കല്യാണൊന്നും ആയിട്ടില്ല കല്യാണോക്കെ നോക്കുന്നുണ്ട് ഉം ഇത് ആഹ്
ആഹ് പിന്നെ കൃഷിയൊക്കെണ്ടോ?
ഏയ് അങ്ങനൊന്നു ഇഷ്ടാണ് ശെന്നെല്ലോ അപ്പൊരോ കോയിക്കളും മറ്റതും വന്നങ്ങനെ തിന്നു അപ്പൊ പിന്നെ പ്രാന്താവും ഉംഹ്
ഉം
ഇണ്ടാക്കിയാലോ ഇണ്ടാക്കുമ്പോ നല്ല ര കാ ഇണ്ടായി കാണാനൊരു രസാണ്
ഉം എനക്ക വല്യഷ്ടക്കെ ശെ ഒന്നാവ
ഉം ന്ന നടക്കൂല അതാണ്
വീട്ടിൽ അച്ഛനൊക്കെ അച്ഛനൊക്കെ ഈ ചീനീം കാച്ചില് ചേമ്പും ചേനകളൊക്കെ നടും നട്ടിട്ടുണ്ട് ഒന്നും ആയില്ല നട്ടട്ടൊക്കെ ഇണ്ട് ഉം
അവിടെ ഹസ്ബന്റ് വന്നാലങ്ങനെ ട്രിപ്പൊക്കെങ്ങനൊക്കെ പോകോ
ഓ അത്യാവശ്യങ്ങനെയൊന്നും പോന്നിക്കുന്നല്ല അത്യാവശ്യവിടെലും മോൻ്റെ ഇത് കൊണ്ട് കൊണ്ട് എനിക്കങ്ങനെ യാത്രചെയ്യാനൊന്നും വലിയ താൽപര്യല്ല
താൽപര്യുള്ള ആളല്ലല്ലേ ഹ്മ്മ്
നമക്കില്ലേ മൈഗ്രൈന്റെ പ്രശ്നൊക്കെ വെര്ന്നാ അപ്പൊ അതുകൊണ്ടങ്ങനെ യാത്ര യാത്രയ്യെനൊന്നു വാ ഇഷ്ടവാ പശെ ആ ഒ ഒരു ഇതുകൊണ്ടൊക്കെ ഉം പിന്നെ അമ്പലങ്ങളലൊക്കെ ഇങ്ങനെ പോ ആഹ് ഉണ്ടണ്ട് ബീച്ചൊക്കെ ഉണ്ട് അടുത്ത്
നമ്മളവിടെ അതേപോലെ വീടിന്റെ നേരെ വീടിന്റെ നേരെ മുന്നിലൊരു റോഡ് റോഡ് കയിഞ്ഞാല് പിന്നെ നേരെ അപ്പുറത്തൊപ്പോസിറ്റ് സൈഡില് കടേലാണ്
ആണല്ലേ ആഹ് ഹാ
തന്നെ ഉം ഹ് കടൽനിങ്ങനെ തെരടിക്കന്ന ശബ്ദങ്ങനെ കേ നല്ല മഴയതൊക്കെ ആവുമ്പോ ഭയങ്കര കടല് ഭയങ്കര ശോഭണ്ടാവൂല അപ്പൊ നല്ല സൗണ്ട് ഇങ്ങട് വീട്ടിലേക്ക് കേക്ക ഉം ഹ്‌ഹും
നല്ല രസായിരിക്കും കടൽ എനിക്കിഷ്ടങ്ങനെ
ആഹ് പോയിങ്ങന അവിടെ ഇരിക്കുമ്പോരു രസാണ് ഇവിടഎടുത്താണറിഞ്ഞിട്ട് ആരുവരുല അവർ ഇവിടെ അടുത്തൊക്കെ എടുത്ത് കൊറെ ബീച്ചുകളണ്ട് ഇവിടെ അടുത്തടുത്ത് പശെ അങ്ങനെ പോവല് കണ ആ ഹ് പോവല് കണക്കാണ്റിയു
എനിക്കിഷ്ട എടക്കക്കെ ഞങ്ങളിങ്ങനെ എല്ല എപ്പോഴൊന്നുതില്ല ഇവന്റെ നിർബന്ധകൊണ്ട് എടക്കക്കെങ്ങനെ പോവും
ഈനങ്ങനെ കിട്ടൂല പോവാന് അയിന് ഭയങ്കരമടി ഇങ്ങള്പോയിയോളിറിയും അപ്പൊ ഞാ പിന്ന ന്നാ നമ്മളന്നിട്ടയൽവാസി എടുത്തുള്ള ആൾക്കാരുണ്ടാവുലെ നമ്മളങ്ങനെ മക്കളെയകൂട്ടിയാണ്ട് നമ്മളെല്ലാരുകൂടിങ്ങനെ പോവും ഹ്‌ഹ് ആഹ് വണ്ടി ഒക്കെ ഇവിടെ ഇണ്ട് പക്ഷെ വ ഞാറിയും വണ്ടായിട്ട് കാര്യല്ല നിങ്ങള് വരൂലാ ന്നറിയും വെറുതാണങ്ങക്ക് വണ്ടി ന്നറിയും ഇവടന്ന്
ആ അതന്നെ ഉം മീനൊക്കെ കിട്ടുന്ന സലല്ലേ മീനൊക്കെ കിട്ടുയിരിക്കുല്ലോപ്പൊ
ആഹ് മീനല്ലെ കിട്ടുവിടാ
ആണല്ലേ
ഇപ്പൊ ഇന്നലെ പോയക്ക ഇപ്പളന്നും വല്ലാതെല്ല മീൻ ഇതിന് മുന്നൊക്കെ വേഗം അങ്ങനെ നല്ല മ ത്തി ഇതൊക്കെ നല്ലതായിട്ട്ണ്ടായിനിം
അങ്ങന പോുമ്പോ അങ്ങെ പോയക്കല്ല കടപ്പുറ പോയോക്കിയാല അങ്ങനെണ്ടെ അങ്ങനെ വാങ്ങി കൊണ്ടരൽന്നെ ആണ്അപ്പൊ റ റ്റ കുറവ ഉണ്ടാവും നമുക്ക് രണ്ടു ദിവസൊക്കെ ഉപയോഗിക്ക ആ ഇപ്പ ടോളിംഗങ് ആയതുകൊണ്ട് ആ പക്ഷെ എന്നാലും ഇവിടെ ഇങ്ങനെ വാങ്ങുമ്പോ എന്നാലും വില കുറവില അങ്ങനെ കിട്ടും ഇടക്ക്. ഇ തോണിക്കാര എങ്ങനെ കൊണ്ടുവരും വോട്ടുകാരെ കൊണ്ടുവരുന്നത് ഉണ്ടാവല്ലോ ചെറിയ ഉൾക്കടലക്ക് അങ്ങനത്താണല്ലോ പോവാതെ ചെറിയ വള്ളങ്ങളൊക്കെ പോണത് കൊണ്ടുവരും.
ആഹ ആഹ.
അങ്ങനെ അവിടെ പോയി അപ്പ അങ്ങനെ ലാലെ വിളിച്ച് അങ്ങനെടുക്കുമ്പോ കുറവുണ്ടാവും.
ആഹ ആഹ. മോന്റെ വണ്ടി വന്നാ ഒന് പോയി. ഉ താമസിച്ചന്ന്തോന്നുന്നു
ആഹ് വണ്ടി വരാം ലേറ്റ് ആയിണ്ടാവ എത്ര മണിക്കാ ക്ലാസ് എത്ര മണിക്കാ തെടങ്ങാ ഓൻക്ക്
അവർക്ക ഒമ്പ ഒമ്പത് ട്രിപ്പ ഇവിടുത്തെ ഇത് വഴിയ അടുത്ത് തന്നെ ചെറിയ സ്കൂളാ
ആഹ ആഹ ശരി. റേഞ്ച് കട്ട
എന്തോ?
റേഞ്ച് കട്ട് ആവണണ്ട് ഇടക്ക് ചോയിയ്ക്ക
ആ ഞാൻ അകത്തോട്ട് കേയറിയണ്ടായി അവിടെ ഇച്ചരി റൈഞ്ച് കുറവാ ആയോ ഒരുപാട് കോള് കിട്ടുന്നില്ലായിരുന്നു.
ആഹ എനിക്കുലേനി ഇന്നലൊക്കെ രാത്രി ആർക്കും വിളിച്ചിട്ട് പോണില്ല. കൊറ കോൾ ചെയ്തിട്ട് എടുത്തിട്ട് കട്ട ആയി പോയി ഇന്റേതും അങ്ങനെ കൊറ പോയിണ് ഉം.
ഇന്നലെ രണ്ട് മുന്നണം ചെയ്യാൻ
ആഹ ആഹ ആഹ
അവിടെ വേറെ കൊറെ സ്റ്റാഫ് ഉണ്ടോ അക്ഷയയിൽ
ഒരാൾ രണ്ടു പേരുണ്ട് ഞാനോടു കൂട്ടി രണ്ടു പേരുണ്ട് പിന്നെ അതിന്റെ ഓണറുണ്ട്.
ആ ആഹ ഇപ്പ മറ്റേ തെരക്കിപ്പൊ വലിയ തെരക്കു ണ്ടാവില്ലല്ലേ?
ഓ എല്ലാ ദിവസവും അങ്ങനെ തിരക്കും കാര്യങ്ങളൊ ഒന്നും ഇല്ല നമ്മളിപ്പോ ഇവിടെ എല്ലായിടത്തും ഉണ്ടല്ലോ ഇതുപോലുള്ള
ആഹ് ഇപ്പ എല്ലോട്ടുത്തും ഇങ്ങനെ ഉള്ള തോണ്ട്. അതല്ലേ മറ്റേ എസ്‌എൽസിന്റെ മറ്റേ മക്കളെ സപ്ലിമെന്റ് കൊടുക്കല് തൊടങ്ങിട്ടില്ലല്ലോ?
ഇല്ല ഇല്ല ഇല്ല
ആഹ
ഉം മാ മോൻ പത്താം ക്ലാസ്സിലായിന്നല്ലേ?
ചായ കുടിച്ചിലെന്നിട്ട്?
ചായ കുടിച്ച് ചായ രാവിലെ എഴതടും ഇവിടെ പശു ണ്ടണ്ട് അമ്മ രാവിലെ പാല് കൊണ്ടു തരും.
ആഹ ശരി
ആ പില്ലെ ഞങ്ങള്ൾ പോയ എടുക്കും രാവിലെ ചായ കുടിക്കും പിന്നെ കാപ്പിക്കെക്കൊള്ളു പേവത്തോക്ക്ന് കഴ്ക്കത്തെള്ളു ഉണ്ടാക്കി വെക്കും അവന് കൊടുക്കും പിന്നെ ഉണ്ടാക്കി വെ ഞാന പോമ്പളായിരിക്കില്ല ചെപ്പോ കഴിക്ക ആ ന്നെ ജോലിയെക്കെ ചെയ്യുന്ന നമുക്ക് പെട്ടെന്ന്
ആഹ് ആഹ് അലക്കലൊക്കെ അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞോ?
അതൊക്കെ രാവിലെ ചെയത്തില്ല വൈകിട്ടൊക്കെ ക്ക വന്നിട്ട് ആ ഇല്ലല്ലാ ഇല്ല അതികല്ല എന്നാലും ഞാനാഴ്ചള്ള കഴ്കുന്നടുത്ത്
ആഹ് അതന്നെ ഒഴിവുള്ള ദിവസം ഞറാഴ്ചന്റെന്നൊക്കെ അങ്ങനെ ആക്കിയാല്
ത്ത് നല്ല മഴയായോണ്ട് ഇന്ന് ഇതുവരെ ഇന്ന് എല്ലാം അവത്തന്നെട്ടേക്കാണ് വെയ്ല് കൊണ്ട് ഉണക്കിയില്ലൊന്ന്
ആ അതന്നെ വെയില് കണ്ടിടുമ്പളാവും പെട്ടെ പെട്ടെന്ന് മഴ പെയ്യുമ്പോ ആകെ കുടുങ്ങി പോ ഞാന്നലെ അങ്ങന കൊറേ പെറത്ത്ക്ക്ട്ട് പിന്നെ പെട്ടെന്ന് മഴെയ്തപ്പോ പിന്നൊക്കെ മേലെ ഷീറ്റ്ട്ട്ണ് അപ്പൊ പിന്നെ ഇനി അവടെ കൊണ്ടോയിടും
ഞാന് ന ഞാ ഞായറാഴ്ച്ച ഇല്ലായിരുന്നു
ആ
പറക്കി ഇടാനും എടുക്കാനും ഒക്കാരുലല്ലെ അതുകൊണ്ട് അത് തന്നെ
ആ അതന്നെ അതിനായിട്ട് ഒര് ഒരാളന്നെ നിക്ക് കണം മഴ പെയ്യുമ്പോള്
ആഹ് ഇവടെ ഞാന് ഇല്ലായിരുന്നു ഇന്ന് ഞായറാഴ്ച ഒരു ആവശ്യയിട്ട് പോണായിരുന്നു അപ്പം
ആ
ഉം പിന്നെ
വെറെ എന്തക്കെ? വീട്ടില് പോവല്ണ്ടോ?
ആ ഹലോ?
ആ ആഹ്
പത പോയ്
ആഹ് ശരി ഉം ടൈമായേ